ഹലോ ഹലോ ഹലോ കേക്ക്‌ണില്ലേ കേക്ക്‌ണ്ല്ലേ
ആ എന്താ
ഇൻകും അറീലാ
ആ ബാക്കി
ആഹ്
ആ ഫാസ്റ്റ് ഫുഡിനേക്കാൾ നല്ലത് നമ്മള് വീട്ട്ല്ണ്ടാക്കുന്ന ഫുഡണ് പക്ഷെ പൊതുവേ ഇപ്പത്തെ കാലത്ത് എല്ലാരും അധികോം ഫാസ്റ്റ് ഫുഡ് ആണല്ലോ യൂസ് ചെയ്യ
ആഹ് അതുപോലെ ഈ വീട്ടുന്നുണ്ടാ വീട്ടിന്നുണ്ടാക്കുന്ന ഫുഡ് ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അത് തന്നെയാണ് ഊർജ്ജവും അതുപോലെ എല്ലാ ദിവസവുള്ള ഓരോ പ്രവർ പ്രവർത്തികൾ ചെയ്യാനെല്ലാം നല്ല ഊർജ്ജം കിട്ടുന്നത് വീട്ടിത്ത് ഫുഡ് അല്ലേ
ആഹ് ആണ് വീട്ടിത്തെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എല്ലാം കൊണ്ടും നല്ലത് പക്ഷെ ഇപ്പൊ കുട്ടിയാള് കുട്ടിയാൾക്കാണ് അധികോം പുറത്തത്തെ ഫുഡ് വേണം എന്നുള്ളത് ഇപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ പോയാല് അവിടെ ഇപ്പം സ്കൂളിലും കോളേജിലൊക്കെ പോയാലും അവിടുന്നും കുട്ടികള് ഇങ്ങനെ മന്തി കഴിക്കാന് എന്നൊക്കെ പറഞ്ഞ് പോവല്ലോ പിന്നെ ചിലതൊക്കെ പിന്നെ മറ്റുള്ള ആൾക്കാര് കണ്ടിട്ട് ചെയ്യണതും
പ്രോട്ടീൻ ഇല്ലല്ലോ അതിലെല്ലാം എന്താ പറയാ കളറും അതുപോലെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർക്കുന്ന പല കെമിക്കൽസ് ഒക്കെ അല്ലെ അയിലുള്ളത്
ആഹ് ആഹ് അതാണ്
ഉം അതുപോലെ ശരീര വളർച്ച ക്കും അതുപോലെ പേശികളുടെ വളർച്ചക്കും എല്ലുകളുടെ വളർച്ചക്കൊക്കെ എന്താ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണല്ലേ അപ്പൊ വീട്ടിത്തെ ഫുഡ്